ഒരുങ്ങിയോ?
ആ ഒരുങ്ങാനോട്ക്കാ പോണെ
മറ്റേ അല്ല വീട്ടിത്തൊരുങ്ങിയേ നമ്മക്കിപ്പം ഒരുങ്ങാനുള്ളത് അതല്ലേ അടുക്കള നിരിക്കാ, ലിവിംഗ് റൂമ് നെറക്കാ ബെഡ്റൂമിന് ഇരി ച്ചെന്തൊക്കെ ചോയ്ച്ച്നേട്ടു
അതേലെ ഞാനും പെട്ടെന്ന് ഇവടെ ചോയ്ച്ചപ്പോ എന്താ പറയാ എല്ലും കഴിഞ്ഞു. എല്ലും കഴിഞ്ഞു വെറുതെ ഇരിക്കായിരുന്നു. അപ്പൊ പിന്നെ അപ്പഴാണ് ഇജ്ജ് വിളിച്ചത്
ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷം?
പിന്നെ അല്ലാത്തതൊക്കെ കഴിഞ്ഞു. പിന്നിനി തൊടക്കാനെണ്ട്. അടിച്ച് വാരലൊക്കെ കഴിഞ്ഞു. പിന്നെ ആഹ് ഇനി അത് കിടന്നോറങ്ങാതെ പറ്റൂല. ഫുഡ്‌ ഒന്ന് ഞാനൊരു കത്തി ഇപ്പവൾക്കിന്ന് ഫ്രൈഡ്റൈസ് മതിയാർണം സ് കൂൾകൊണ്ടാവാന്.
ആഹ്
അപ്പൊ അതിക്കൂടി ഒരു ഇത്തിരികൂടി അരീട്ടാ ഇൻക്ക് ഉച്ച ഉച്ചക്കത്തതും കഴിഞ്ഞൂടെ
ആഹ് അപ്പൊ അത് അങ്ങനെ ആ
അതാക്കി. ഇന്ന് സ്പെഷ്യൽ തന്നെ സ്പെഷ്യൽന്ന് ചോയ്ക്കാ ഒന്നുല്ല ചിക്കൻ രണ്ടു കഷ്ണം ബോൺലസ് അത് ഞാൻ മോന്ക് റെസിപ്പി പിന്നെ ണ്ടാക്കാൻ വേണ്ടി മാറ്റി ചേച്ചിന്ന്
ആഹ് അതും
അപ്പം അതെന്തിത് തട്ടി തിന്നാണ്ട് കുറച്ചു മസാല ഒക്കെ തിരുമ്പി അങ്ങട് ഫ്രൈ ആക്കിയിങ്ങട് ഐക്യ മുട്ടിയും കുത്തിപ്പൊട്ടിച്ച് കുറച്ചു പച്ചക്കറിയിളക്ക ഇത് ബസുമതി റൈസ് വേവിച്ച് അങ്ങിട്ട്
മ് ഇതുതന്നെയല്ലേ അപ്പം ഫ്രൈഡ് റൈസ് ആഹ് അപ്പൊ പിന്നെന്താ തട്ടിക്കൂട്ടി
വേറെ ഫ്രൈഡ് റൈസ്
ആ അരി വ്യത്യാസം ഉണ്ടോ ആ മസാലയിട്ട് ആ അല്ല നമ്- അപ്പം അമ്മള് ഓരോന്നോരോന്ന് ഇങ്ങനെ പരീക്ഷിക്കും-
ആ നല്ല ടേസ്റ്റ് ഉണ്ട് ട്ടോ സംഭവം നല്ല സെറ്റായിക്കണ് അപ്പം മോൾക്ക് ഒരു സാലഡുകൾ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആള് സെറ്റായി അവള് രാവിലെയും കൂടെ അത് കഴിച്ചു ഴിച്ചിട്ടാപോയത് ഞാനുണ്ടാക്കിയ നെയ്യ്റോസ്റ്റ് ഒക്കെ വെറ് തേയി
ആ ഇവിടെ മക്കൾക്ക് മറ്റേ ഇതു ഉണ്ടല്ലോ ഫ്രൈഡ് റൈസിലെ ഫ്രൈഡ് റൈസ് ഇഷ്ടമാണ് പക്ഷേ എന്താച്ചാല് അതിലെ വെജിറ്റബിൾസ് മൊത്തം എടുത്തുവെക്കും അപ്പം ഈ വെജിറ്റബിൾസിന്റെ ഒപ്പൊക്കെ ആത്- കാര്യമില്ല പി-
ഞാനാക്കണത് ഈയൊരു കാര്യത്തിനു വേണ്ടിയാണ് വെജിറ്റബിൾസ് ഒന്ന് വയറ്റി- എത്തട്ടെ എന്ന് കരുതി ഈ ഷവർമ- ഉണ്ടാക്കി കൊടുക്കുന്നതും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഒരൊറ്റ ലക്ഷ്യം വെച്ച്- താ
ആതേ ക്ഷേ ഇവരങ്ങനാ ചെയ്യാം എന്നട്ട്- ആ നമ്മൾ ഓരോ വെജിറ്റബിൾസിൻ്റെഅതിൻ്റപ്പളും ഓരോ ചോറിന്റെ അരിവറ്റ് ഉണ്ടാവുവല്ലോ?
ആഹ്-
ആ അപ്പം കൊറേ വറ്റും കൊറേ ഈ മാറ്റിവെക്കണ കൂട്ടത്തിലുണ്ടാവും അപ്പം ചോറിന്റെ അളവ് കൊറയും-
ആഹ് അങ്ങനാ-
അപ്പം പിന്നെ ആ അപ്പൊ പിന്നെ ഞാൻ എന്തേലും- ഞാനവർക്ക് അത് ഇണ്ടാക്കിക്കൊടുക്കലില്ല-
ആ അതിലേറെ മന്തി ഇണ്ടാക്കുവാ നല്ലത്-
നല്ല ആവുമ്പം പിന്നെഒഴിവാക്കാൻ ഒന്നും ഉണ്ടാവൂല അതേ ഞാനാ അതാപെട്ടെന്ന്- ഇതാവ്ബം പെട്ടെന്ന് കുക്കറിൽ കഴിയും ചെയ്യും- ഓ ഒന്നും കൂടെ- ഏ ഫ്ര ഫ്രൈഡ് റൈസ് പറിമ്പം പ്പം ഈസിയാണ് പക്ഷേ ആ അതെ പിന്നെ അ അതുവല്ല എന്താ പറയാ. നമ്മളിപ്പ ഈ യൂട്യൂബിലൊക്കെ കാണുമ്പം എന്താ പറയാ. അരിയൊക്കെ തലേന്നൊക്കെ വേവിച്ചിട്ട് ഫ്രിഡ്ജിലൊക്കെ വെക്ക്ണ കാണാ ല്ലെ അത് നല്ലോം ആ അല്ല അമുക്ക് അയിന് അയിന്റെ ആവ് ശ്യല്ല കൊറച് ച്ചല്ലള്ളൂ പിന്നെ അത് പാക പത്ത് മിനിറ്റിന്റെ വേവ് വേ അങ്ങനെ വേവിക്കാൻ കൊറെ ടൈമ് ഒന്നുല്യാല്ലോ
വെള്ളത്തിലിട്ട് കുതിർത്തും കൂടി ചെയ്തു കഴിഞ്ഞാ അത്രയും പെട്ടെന്നാ വേവാ
പക്ഷേ ജ്ജ് അത് ഇനി കുതിർത്തില്ലാന്ന് വിചാരിച്ചും കൊഴ പ്പല്ല പക്ഷെ അത്ര പെട്ടെന്ന് വേവും
ആ എനിക്കൊന്ന് അധികം ടൈമ് കുതിർക്കാനൊന്നും കിട്ടീലട്ടോ ഞാനും ഒരു പിന്നെ പ ത്ത് പത്ത് മിനിറ്റൊക്കെ തന്നെ ന്നും കുതിർക്കാട്ടിട്ടൊള്ളൂ ന്ന് ഞാന് രാവിലെ എണീ റ്റ് ഞാനങ്ങനെ ഫോണ് മ്മെ കളിച്ചിര്ന്ന് തൊടീന്നോളെ വിളിച്ചതു പിന്നെ നോക്കുമ്പണ്ട് ടൈമ് നല്ലോണയ്ക്ക്ണ്. എടി അയിമ്മെ ഇരുന്ന് കഴിഞ്ഞാ സമയം പോണതറീണില്ല്യേയ്. ഞാൻ പറയാ ഫോണ് നല്ലതിനും ആ ഒ ഫോണ് നല്ല തിനും ആണ് ചീ ത്തതിനു ആണ് പറയാ
ആ
ഇപ്പത്തെ കാലത്ത് ഓരോ ന്യൂസ്കളൊക്കെ കേ ക്കുമ്പോ തെന്നെ പേട്യാണ്. കുട്ട്യാക്കൊക്കെ ഫോൺ കൊടുക്കാനും തിനും
ആ ക്ഷെ കൊഴു കൊടുക്കാതിരിക്കാനും പറ്റ് റ്റൂല പ്പോ ഓൺലൈൻ ക്ലാസ് ഒക്കെ ണ്ടെങ്കി
ടീച്ചേഴ്സ് ഒരു കാര്യം വിടുവാണെങ്കി ഫോണ്ക്കാണ്. പിന്നെ അതുപോൽതന്നെ എന്തെങ്കിലും ഇക്കൊല്ല ഇവിടെ ഇബിർക്ക് സ്കൂളിലൊര് അപ്ലിക്കേഷനാണ് ട്ടോ ആ അപ്ലി ക്കേഷൻ്റെ എട ത്താണ് ഓര്ക്ക് ഹോംവർക്ക് ക്കാള് കാര്യങ്ങള് ഒക്കെണ്ടാവാ ടീച്ചേഴ്സ് അതിലങ്ങട്ട് ഫില്ലെയ്ത് വിടും. ആ- പിന്നെ എന്തൊക്കെയാ കേസ്സനു സുഖാണോന്ന് ഇനലെ ഗ്രൂപ്പില് വിളിച്ചു പറയേണ്ട ആവശ്യല്ലാ- ഓരോരുത്തരോടും പറയണ്ടാവശ്യം ഇല്ല ഇങ്ങനെ ഈ അപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യൂ- ഇന്നഎക്സാമിന് ഇന്ന സംഭവം ഉണ്ട്ട്ടോ അങ്ങനെ- ഇനി എന്തേലും- പ്രോഗ്രാംസു സ്കൂളിലുണ്ടെങ്കിലും ആയിലണ്ട ഒരുവിധം സുഖാണ് ആ പക്ഷെ മക്കളായി അതാ ഒരു കാര്യം മക്കള് മൊതലെടുക്കാണ് ഫോണ് താ അത് നോക്കാനാണ് ന്ന് പറ
ആ പക്ഷെ അവരത് വേട്ടം നോക്കേല് ആ പോണ് വല്ലേ അ അതുകൊണ്ട് വല്ലേ മുങ്ങും
ഉം
ഞാൻ ഫോട്സ് ഷോട്സ് കാണാൻ സമ്മയ്ക്കല്ല്ലട്ടോ എന്ത് കൊഴപ്പല്ല ഞാൻ ഷോട്സ് കാണാൻ സമ്മയ്ക്കൂല അത് യ്ചയ്ഞാല് ഒരു മിനിറ്റ് ഭയങ്കരയിട്ട് പ്രേയ്ന്റ് ഞാന് ഓൾക്ക്‌ വേറേല്ലേ വീഡിയോസൊന്നും ലാ അയ്കൂലാ ഞ
ഉം
ചാനൽ ചലഞ്ചിങ്‌ ഏയ്‌ രണ്ടു മൂന്നു പെ പെൺകുട്ടികള് ള്ളത് അത് ഓൾക്ക്‌ വേണ്ടാ ആയില്ങ്ങനെ ഒരു ക്രാഫ്റ്റ് വർക്ക്‌ ചെയ്യ്ണത് അതുപോലെ പിന്നെ ആ അങ്ങൻ തന്നെ ആ ചായ ണ്ടാ മതി അല്ലെങ്കില് പിന്നെ ഇത് വരെ ഓള് ഇത് കണ്ടിര്ന്നു പിന്നെ കോർച്ച് മുന്നേക്കെ മഴവിൽ മനോരമയിൽ ഇണ്ടായിരുന്നല്ലേ പ്പ എന്താപ്പാ സംഭവം പാറു കുട്ടി എങ്ങനെ
ആ ഇൻക്ക്‌ ആബം ർമല്ല ഞാന് ടീവിക്കെ ഇണ്ട് കാണലൊന്നുല്ല
ആ അയ് ത്ണ്ട് പിന്നെ ശോ ശോ ആണ് അത് കാണും എടകെടക്ക്‌ അങ്ങനെ അത് കണ്ട് കണ്ടാ മതി അല്ലാത്തതൊന്നും കാണാൻ നികണ്ടട്ടോ പറേലാ
ആ ആഹ് ശരിയാ ഷോട്സ് ഇപ്പത്തെ മക്കള് മൊത്തം ഷോട്സാ കാണ
ആ ഷോഡ്സെന്ന് വെച്ച് കഴിഞ്ഞാല് ആ പിന്നെ നമ്മള് കോ ചില സ്ട്രിക്റ്റ് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കില് ഇവിടെ വല്ലാണ്ട് നമ്മൾ തീരെ കൊടുക്കാണ്ടേ
ആഹ് ആയിരിക്കും അങ്ങനെ അല്ല ഉം ഉം ഉം ഞാൻ ഇവിടെ രാത്രി പാത്രം കഴുകൂലേ നമ്മള് ക്ലി ഹ കിച്ചണ് ക്ലീനാ ക്കുന്ന ടൈം ഉണ്ടല്ലോ പ ത്രം കഴുക ഞാന് എനി എനിക്ക് ക്കവിടെ ക്ലീൻ ആക്കാനും ബ്രഷ് ചെയ്യാനും ഡ്രെസ്സ് മാറ്റി ചേഞ്ച്‌ ചെയ്യാനൊക്കെണ്ടാവും ആ ഒരു ടൈമില് ഇമ ത്രേ ഞാൻ ഇവർക്ക് ഫോൺ കൊടുക്കുള്ളു ഹ്ഹ് അലർ ഒരു സമയത്ത് ഫോൺ കൊടുക്കൂല
ആഹ് പിന്നെ ലാപ്പ് ഉണ്ടല്ല ലാപ്പ് ഉണ്ട് ഓളടുത്ത് ലാപ്പ് പിന്ന യൂട്യൂബ് ഇല്ല പിന്ന എന്നിട്ട് ഒ ഞാൻ പറയും ന്തേലും ചിത്രം വരച്ചിങ്ങാണ്ടോ അല്ലെങ്കി അങ്ങനെ ന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ട് പിന്നെ ഈ വെക്കേഷനിൽ ആണെങ്കിൽ ഞാൻ പിന്നെ ഫോണ് വെക്കുന്ന ഫ്രൻഡ്‌സൊക്കെ ക്കാം വേണ്ടിട്ട് ഉമ്മച്ചി ഈ ഫോൺ ഒന്ന് താ ഫോന്താ എന്ന് പറയും അ ലുഡോന്റെ ബോർഡ്‌ ഉണ്ടല്ല ലുണ്ടോന്റെയും ചെസ്സ സ്സിന്റേം കൂടെ ആയിട്ടുള്ളത് അത് ഓൺലൈൻ നിന്ന് വാങ്ങിച്ചു കൊടുത്ത്
ആഹ് അതൊക്കെ സത്യം പറഞ്ഞ അതൊക്കെ നല്ല രസമാണ് കേട്ടോ അതൊക്കെ കുട്ടികൾ കളിക്കുന്നോണ്ടും ഇപ്പത്തെ മക്കൾ അതിന് അതൊന്നും കളിക്കാൻ കൂട്ടാക്കൂല നമ്മളൊക്കെ ഹ് ഒഴിവുള്ള സമയത്തൊക്കെ സ്കൂ സ്കൂളിൽ നിന്നൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കിപ്പോൾ പറഞ്ഞപ്പോൾ ഓർമ്മവന്നു
ആ അപ്പൊ അത് കൊടുത്ത് വങ്ങിക്കൊടുത്തു അത് ഒരു ഒരാഴ്ച ഉണ്ടായിരുന്നു അതിൽ ഇൻ്ററെസ്റ്റ് അത് മുത്തിലായി പിന്നെ കഴിഞ്ഞിട്ടെന്നോട് പറഞ്ഞു ഈ മുത്തുകളുണ്ടല്ലോ ഈ പിന്നെ ഇങ്ങനെ ഓരോ മാല ഉണ്ടാക്കണത് എന്റെ ഇറുമ്പിയ മുത്തും ഹെയർ ബാൻഡ് ഉണ്ടാക്കേണ്ട സാധനം അവയ്ക്കുള്ളിലൊരു കത്രികയൊക്കെ ആയിട്ട് അങ്ങനെ ആ സെറ്റ് ഉണ്ടായിരുന്നു അതുവേടിച്ചാരുന്നു അത് മേടിച്ചു കൊടുത്തു അതിന്റെ മുത്താണ് മറ്റവൻ മൂക്കിൽ കേറ്റി
ആഹ് ശരി അല്ല അതുണ്ടാക്കല് അത് അത് അത് എവിടുന്നാ ഓർഡർ ചെയ് ദേ
മീഷോന്ന്
അത് അതിലങ്ങനെ നല്ല
ആഹ് ക്വാളിറ്റി ഉണ്ട് മുത്തുകളൊക്ക അത്യാവ്യം ക്വാളി നിങ്ങള് ഞങ്ങക്ക് പേരെഴുതിട്ടില്ല ഹെയർ ബാൻഡ് ഉണ്ടാക്കുക അതേപോലെ ഇങ്ങനെ ഒരു ലെറ്റർ വെച്ചിട്ട് അങ്ങനെയൊക്കെള് സംഭവം നല്ല രസാണ് പക്ഷെ അത് മക്കക്ക് കൊറച്ച് ദിവസം കഴിഞ്ഞപകോരു
ആഹ് അതെ ദേ അല്ല എന്റെ മോള് ഇങ്ങനെ പറഞ്ഞി അത് വാങ്ങി തരാൻ അപ്പോ ഞാനിങ്ങ ഇങ്ങനെ ഓരോ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജില് ഒക്കെ ഇങ്ങനെ കാണലുണ്ട് ഓരോന്ന് അപ്പം ഇനിയിപ്പോ ഇൻസ്റ്റഗ്രാം ആഹ് ഭയങ്കര റേറ്റാ ആഹ് അതാഅതാ ഞാൻ ചോദിച്ചേ അപ്പോ ഇനിയിപ്പോ അവ വാങ്ങി കൊടുത്ത് നോക്കാം ഇനിയിപ്പോ ഇപ്പം ഈ ക്ലാസ്സുള്ള സമയത്തൊന്നും പറ്റ്
ഇത് പറ്റില്ല വെക്കേഷൻ്റെ ടൈമിൽ പിന്നെ ആഹ് അത് കഴിഞ്ഞു പിന്നെ പറഞ്ഞു അതിൻ്റെ മു തി കഴിഞ്ഞു അതിന്റെ കൂടെ മുത്ത് മൂക്കിലിടലു കൂടി കഴഞ്ഞപ്പോൾ ഞാനവക്കടുത്ത് പറഞ്ഞു വലിച്ചെടുത്ത് കളയും കൊണ്ടെടുത്ത് വെച്ചൊ എന്റെ റൂമിൽ നേരെ കൊണ്ടെടുത്ത് വച്ചോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവടൂക് മാറ്റിയൊള്ളതൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പക്ഷെ ക്രോഷെറ്റ് ഇപ്പം എല്ലാരും ഉം ക്റോഷെ ആണ് കുറേ ദിവസം ആയി പറയല് തുടങ്ങിട്ട് അയില് ഞാൻ പറഞ്ഞു അനക്ക് ചെയ്യാൻ അറിയില്ലല്ലോ യ്യ് തറവാട്ടിൽ ചെന്ന് നോക്കുമ്പം മുത്തച്ഛന്റെ മോള്ണ്ട് ചെറിയ ഒര് ഹാർട്ടും ഇതൊക്കെ ണ്ടാക്കിക്കൊണ്ടന്ന് വെച്ചിക്ക് ഈ നൂല്കൊണ്ട്ണ്ടല്ലോ ഇപ്പം നമ്മളെ വുളൻ ത്രെഡ്കൊണ്ട് ക്രോഷിയോ ആർട്ട്‌ ചെ
ഉം
ആഹ് അപ്പം അത് കണ്ടപ്പം പിന്നെ അയിലറെ തൊടങ്ങി ഒര് സോയിര്യം ഇല്ലാത്തത് ഉമ്മച്ചി കുട്ടിക്കൊക്കെ പറയ്ണ തൊക്കെ വേടിച്ച് കൊടുക്കും ഉമ്മെ ച്ചിക്ക് വേണ്ടതൊക്കെ വേടിക്കും ഇനിക്ക് ഒന്നും വേടിച്ച് തരുലാ ഇന്നേ ഇപ്പ ഇഷ്ട്ടല്ല ഭയങ്കര ഡയലോഗ്കള് പാത്രം കൈ പ്പെ പാത്രം കയ്കി തന്നിട്ട് ചോയിച്ചു ഇനിക്ക് അത് വാങ്ങി തരുവോ ഉമ്മച്ചി ഞാൻ ഇത് ചെയ്ത്തന്നില്ലേ ഇങ്ങനെ ചോ സോയി സോര്യം കെടുത്തുഅ അല്ലെ പിന്നെ ഞാന് അത് വേടിച്ചു കൊടുത്താ നൂറ്റി സംതിങ്ങേ ഒള്ളൂ സാധനത്തിനും സെറ്റിനും ഇതേപോലെ മിഷ് റ്റൊന്ന് ഓഡർ ചെയ്ത് കൊടുത്തു ഇങ്ങട്ട് താട്ട് അതൊ ഓൾക്ക് ഷെ മ്മാന്ന് പറയ്ണത് അയ്ലോക്ക ത്തു കൂടെ പോകാത്ത മനുഷത്തിയാണ് അയിന് വേണ്ട ത് ആകെ വേണ്ടത് ഇ ക്രോഷിയോ ആർട്ട്‌ ചെയ്യണങ്കി ഷെമയാണ്.
ആ അത് ഭയങ്കര പണിയാ
ങഹ യൂട്യൂബിലും ഇതൊക്കെ നോക്കി ഇരുന്നോ നോക്കിന്നോ ക്ക് മനസ്സിലായിട്ടില്ല. ആ സാധനോ മുക്കിലായി, അതന്നെ.
അതെലെ ആ ല്ലാ ന്നാലും അതിൻമെലൊക്കെ അതൊക്കെ ചെ ചോയിക്ക്‌ണ്ടല്ലോ അ
ആഹ ആൾക്കങ്ങനെ ഇഷ്ട്ടാണ് ഇങ്ങനെ ഗ്രീറ്റിങ്ങ് കാർഡ് ഞാന് അത് ബുക്ക് ഫാമിലില് ആരെങ്കിലും അനിവേഴ്സറിയോ? ബർത്ത് ഡേ ഫങ്ഷനോക്കെണ്ടങ്കി ഞാൻ പറയല്ന്നെ ഇല്ല പറഞ്ഞാ പിന്നെ അന്ന് ഇനിക്ക് ഇവിടെ അടിച്ചു വരാൻ തന്നെ നെരണ്ട ണ്ടാവൊള്ളൂ അപ്പം വെട്ടല് തൊടത്തും അപ്പം എടുക്കും കത്രികേം
തെക്കേ ങഇന്റെ മോക്കുംണ്ട് അങ്ങനത്തെ പരിപാടി യെ ഇന്ന്പ്പോ എന്തോ ഒര് കുട്ടീടെ ബർത്ത് ഡേ ആണ് അ പ്പം ഇന്നലെ രാത്രിയാ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പ പ്പ ഇപ്പൊ പറയ്ന്നകൊണ്ട് കാര്യലല്ലോ നമക്ക് എന്തെങ്കിലും ഗി ചെറിയ ഗിഫ്റ്റ് എൻതേലും വാങ്ങി കൊട് കണങ്കി കൊ രണ്ടുമൂന്നുസം അമ്മക്ക് മുൻ ക്കും മുന്നേ പറയണ്ടേ ആഹ് ആ അപ്പൊ ഓള് പർഞ്ഞ് ഞാൻ ഗ്രീ ചിങ്ങാ എന്നിറ്റ് ഇവള് ഇവിടെ എന്താണുള്ളത് അത് ഇട്ത്താണ്ട് കൊണ്ടേയ്കൊടുക്കും അപ്പൊ മോന് പറയാ മോ നമ്മളിപ്പോ ഉം സ്കൂള് വെക്കേഷന് ആ ആ സ്കൂള് തുറന്ന സയത്ത് കൊറേ നമ്മള് പെൻസിലും ഇതൊക്കെ സ്റ്റോക്ക് ചെയ്തു വെ കല്ലോ അപ്പൊ ഇവനറയാ ഇൻക്ക് വാണം ഒരു ഒരു മൂന്നെണ്ണം എന്റെ ക്ലാസ്ലെ കുട്ട്യാക്ക് മൂന്ന് എന്റെ ഫ്രണ്ട്സിന് കൊടുക്കാനാർഞ്ഞ് അപ്പം ഞാൻ പർഞ്ഞ് ഇപ്പാവ്ടെ വെ ച്ചാളാ കാരണം ഫസ്റ്റ്തെ ദിവസം ഒരു പെൻസില് കൊണ്ടു പോയിട്ടോ വല്ല്യ പെൻസില് കൂർപ്പിക്കാത്ത പെൻസില് ഇന്നിട്ട്ണ്ട് അത് ഒരു വെര്ലിന്റെ അത്ര വലുപ്പാക്കി വന്നക്ക്ണ്
അതന്നെ ഇറ്റ്യാളെ വെര്ലിന്റെ വെൽപ്പാക്കിക്ക്ണത് വേണ്ട സാധനം തന്നെ ഉണ്ടാവൂല
അപ്പം എന്നോട് പറഞ്ഞു ഞാനല്ല ഞാനവിടെ മീനിനെണ്ടാക്കിയപ്പം ഫിഷിനെണ്ടാക്കാൻ പഠിപ്പിക്ക്ണ്ടായിനി മിസ് അപ്പൊ ഞാന വിടെ മീനെ ഉണ്ടാക്കി കുതിർന്നപ്പോ കുഞ്ചുവാണ് ചെയ്തത് തന്നെ. ഞാൻ വന്ന ഒര് കുഞ് ജു ങേ ഓനോട് ഓൻറ്റത് കുടുത്ത് കുർ പ്പിക്കാൻ പറ കാരണം ഒരു ദിവസം കൊണ്ട് ഒന്ന് കുറിപ്പി
ആ പണിമാണ്ട ഒരു പണിയില്ല ന്റെത് കാണേ ചെയ്യലെടി ന്തിനാ കാണല ന്നട്ട് നിക്കത് ഇത് ഒരു പ്രാവശ്യം കാണൂില്ലെങ്കിൽ തെരഞ്ഞു നോക്കുന്നുല്ല വേറെ അടുത്ത് വന്നിട്ട് എട്ക്ക.
ആഹ അതെ പിന്നെന്താന്നട്ട്.
പിന്നെന്താ അങ്ങനെ പോണണ്ട്.
എന്നാ ഞാൻ പിന്നെ വിളിക്കാട്ടോ
ഓകെ വിളി ക്കാട്ടോ
ആഹ